ഹലോ
ആഹ് നമസ്കാരം
മഴയുണ്ടോ അവിടെ
ആഹ് മഴ ഇപ്പോ ഇല്ല ഇന്ന് ഇണ്ടായിരുന്നു ഏഹ് ഇപ്പൊ പെയ്യണില്ല അവിടെണ്ടോ?
ആഹ് ഇവിടെ ചെറിയ മഴയൊണ്ട്
ഉം
ഈ ചൂടത്ത്
ചൂടത്ത് നല്ല ചൂടാണ് നമ്മളെ ഈ ഷീറ്റ് എന്താ അയ്ന് പറയാ മറ്റേ ഷീറ്റില്ലേ? ആ ഷീറ്റ് പൊറത്തേക്ക് ആഹ് അല്ല വാർപ്പിൻ്റത് രണ്ട് നിലകൾ തന്നെയാണ് കട ഒന്ന് മുകളില് വാടക റൂമും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതാണ് അത്പ്പ താഴെ പിന്നെ അതങ്ങനെ പിന്നെ ഷോപ്പ് ആയിറ്റും പിന്നെ അതിനെ എറകീറ്റ്ള്ളത് ഒരു ഷീറ്റ് ഇട്ടിട്ടുള്ള നമ്മളെ പുറത്തേക്കാരം അത് നല്ല ചൂടാണ് വെയില് ആയാലെ വെയിലാകുമ്പോ നല്ല ചൂടാണ് അപ്പം
ഇവിടെ എന്നാ പഠിച്ചയെക്കെ എന്താ
ആര് ഞാനോ? ഞാൻ പത്ത് വരെ പോയിട്ടോള്ളൂ പിന്നെ അമ്മളെ കടേല്
വേറെന്താ?
വേറെപ്പന്താ? പിന്നെ അപ്പന്ന് ഫുട്ബോള് കാണ് ണ്ടോ ഇങ്ങള്ണ്ടോ താല്പര്യണ്ടോ ഫുട്ബോൾന്
ആഹ് ഫുട്ബോള് കാണും ഫുട്ബോള് കാണും ഫുട്ബോള് ഞാനൊരു പോർച്ചുഗൽ ആരാധകനാണ് റൊണാൾഡോ
ആഹ് ഇന്നലെ ഇങ്ങളെ ഇന്ന് രാവിലെ ഇങ്ങളെ കളിയേനല്ലേ ആഹ് ഇന്ന് പുലർച്ചെ
ഉം
ലാസ്റ്റാണ് വിജയഗോള്ട്ടേ ലെ
ആഹ് വിജയ ഗോള് ബ്രസീലിന്റെ കാര്യം പറയാനാണെങ്കില് ജെപ് പ്പാനോട് ഒരു തട്ടിമുട്ടിയും ജയവായിരുന്നെന്നാണ് എന്റൊരു അഭിപ്രായം ബ്രോയിക്ക് അങ്ങനൊരു പ്രായണ്ടോ?
ഉം
ഏഹ്
അത് ആഹ് അത് ഒരു ഭാഗ്യന്ന് പറയാ ലാസ്റ്റ് ഗോള്ട്ടോണ്ട് കളിച്ചു ഇന്നാ അവരും കളിച്ചിട്ട്ണ്ട് ഏഹ് അല്ലെ അവരും കളിച്ചിട്ട് പറയാൻ പറ്റില്ല ആരെ ജപ്പാനെ കാരണം ഇന്നലതിന് ഞാൻ അഭിപ്രായം
ഞാന് ഒരു ഞാനൊരു നെയ്മൻ ആരാധകനും കൂടെ ആണ് പക്ഷെ എന്നാൽ പോലും
അല്ല അത് കളി കളിനായിട്ട് കളിയായിട്ട് അത് പറയണല്ലോ എന്തായാലും ഇള്ള ഭാഗം ആഹ് പർഞ്ഞോളൂ പറഞ്ഞോളൂ ഉം
പോർച്ചുഗല്ല് ഇപ്പ കളിക്കുന്ന കളി ഒരു കളി അല്ലന്ന് ബ്രോയ്ക്കും അറിയാം എനിക്കും അറിയാം ഹലോ ഹലോ ഹലോ പോർച്ചുഗല് ഇപ്പൊ ഒരു കളി പോർച്ചുഗല് കളിക്കുന്ന കളി നല്ലൊരു കളിയല്ലെന്ന് ബ്രോയ്ക്കും അറിയാം എനിക്കും അറിയാം
ആഹ്
അതാണ്
ഹലോ
ആഹ് കേക്ക്ണ്ട് ആഹ് വേറെ എന്താണ് ഈ യാത്രയൊക്കെ പോയിട്ടുണ്ടോ ദൂരെ
ആഹ്
കേക്കുന്നില്ല ഹലോ ഹലോ
ഹലോ ആഹ് യാ
ഹലോ യാത്ര ദൂ ദൂരെ. കൂടുതലൊന്നും പോയിട്ടില്ല പിന്നേ ഏർവാടി. പിന്നെ ഇവ്ട്ന്ന് പിന്നെ മ്മളെ ഊട്ടി അത്ര തന്നെ പോയിട്ടൊള്ളു.
മ് ഊട്ടി കൊടയ്കനാൽ.
ഓൽ കൊടയ്കനാലൊന്നും പോയിട്ടില്ല ഊട്ടി ഏ അങ്ങനൊന്നുല്ല ഊട്ടി മാത്രം. അതെ ഫേമിലി ടൂറായിട്ട്.
ഓ നല്ല രസായിരിക്കും ഫേമിലി ആയിട്ടൊക്കെ പോഉമ്പം നല്ല രസല്ലേ.
ഫേമിലി ആയിട്ട് ഞങ്ങള് ഒരു ബസ്സ് ട്ത്ത്ട്ട് എല്ലാ ഫേമിലി ഒര് ആഹ് അഞ്ച് വീട്ടുകാര് ഫേമിലി ഒന്നിച്ച് പോയി. അതൊര് ആറെര ഒന്നര വർഷം മുമ്പ്.
ഒന്നരവർഷം ബ്രോയിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തൊ തൊടങ്ങാനൊര് താല്പര്യം ഇല്ലേ ഇത്രയും ന്നാളായിട്ട് ഒരാളെ അണ്ടർ പണിയെടുക്കുന്നുണ്ട് സ്വന്തായിട്ട് തൊടങ്ങണം എന്നുള്ളൊരു മൈന്റാലിറ്റി ഇല്ലെ?
ഹ ഇല്ലല്ല ല്ല താല്പര്യല്ല കാരണം അത് നല്ലൊരു താണ്.
സ്വന്തായിട്ട് തെടങ്ങുന്നല്ലേ ബ്രോ നല്ലത്. ഏ.
കെലക്കാെയിര്ക്കും അത് അതീക്ക്ള്ള ഇതാവുമ്പോ ഞമ്മള് അവരപ്പം നിന്നോടുത്താ പോരെ മറ്റൊത്. ഓ സംഗതി ശരിതന്നെ പിന്നെ ക്യാഷ് നല്ല അതിനനുസരിച്ച് ഇറക്കണം ഒക്ക പാടെ. ഒരു വിഷയമാണ് അപ്പൊ പിന്നെ ആദ്യത്തെ പോലെ ഒന്നും ഇപ്പോ കഴിയില്ല ഇപ്പോ പറ്ഞ്ഞ നല്ല.
സാധനങ്ങളുടെ വിലകൾ വിലക്ക റ്റും അതിനനുസരിച്ച്ച്ചുള്ള ഇതൊക്കെ യാണ്.
അപ്പോ നല്ല വില കയറ്റം ഉണ്ട്ല്ലേ.
ഉം.
അല്ലേ. ഹലോ.
ആഹ് വെല കയറ്റാണേ ഇപ്പോ വില കയറ്റള്ള സമയാ.
നല്ല വിലക്കയറ്റം ഉണ്ട് ഇപ്പ സധനത്തിനൊക്കെല്ലേ?
സാധനത്തിന് നല്ല വില കയറ്റാണ് പിന്നെ ആഹ്.
നിങ്ങളെ ഞ് ഇപ്പോ ഉദാഹരണത്തിന് ഓ ങ്ങളെ നാട്ടില് നേന്ത്രപ്പഴം എന്താ വില ഒരു കിലോ നേന്ത്രപ്പഴത്തിന് അറിയോ?
ആഹ് അതാ പേര് വരും.
ഉം നാല്പ്പതോ നാപ് ഒരുകിലോ അം അം അൻപത് അൻപത്തി അഞ്ച്ണ്ട് അങ്ങനെണ്ട്.
ഓക്കേ ഏതന് എത്ര?
ഏഹ് ഏത്തന്. എ ഏത്തന്നെ പറയണത് വേറെ ഏതാ നിങ്ങൾ ഉദ്ദേശിച്ചത്. ഹലോ.
ഓ എ നേന്ത്റപഴം ഏത്തന അല്ലേ?
ആഹ് ഏതാങ്ങൾ പറിണ് ആഹ്. ആഹ് ഞങ്ങൾ നേന്ത്രപ്പഴം പറിം നിങ്ങൾ ഏത്തൻന്നറിം ഏത്തപ്പഴം പറിം. പിന്നെ നമ്മള് നമ്മ ആഹ് അതെ അതെന്നാണ് പിന്നെ ഇങ്ങൾ പ ആളെ ഞാകോടെന്ന് പറ ഞങ്ങള് ചെറുപഴം അല്ലെ അങ്ങനെല്ലേ? ഹലോ. ഉം. ഹലോ ഹലോ ഹലോ
ഉം ഹലോ
ഹലോ
ഫ്രഞ്ച് ഇഷ്യൂ വന്നോ
ഇതിനാത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം
ഹലോ